ഹലോ
ഹലോ
ഹായ്.
ഹായ്
ഫ്രീ ആണോ? ആഹ് സുഖം സുഖം.
ആഹ്, ഫ്രീയാണ്. ആഹ്, ഫുഡ് ഉം ഫുഡൊക്കെ ആയോ?
ഫുഡ് കഴിച്ചില്ല ഫുഡൊക്കെ ആയി കഴിച്ചില്ല.
ആഹ്, കുട്ടീളൊക്കല്ലേ?
ഇല്ല, ഞാൻ കല്യാണം കഴിച്ചില്ല കല്യാണം കഴി
ആഹ് ആഹ് പഠിക്കാവും ലെ.
അല്ല ജോലിയാ.
ആഹ് ആഹ് എന്താ വർക്കിയ്യ്ണ്?
ബാംഗ്ലൂര്.
ഉം
ആഹ് രൂ
കുഞ്ഞാന്നോ ഹ് ഹ്.
ആഹ് ആഹ് കുഞ്ഞാണ്. ഉ ഒമ്പതാ മാസായിട്ടുള്ളു
പ്രഗ്നന്റാണോ
അല്ല കുട്ടി ഒമ്പതാം മാസാണ്ന്ന് പറഞ്ഞ്
ഓ ഞാൻ വിചാരിച്ച് നീ സെക്കന്റ്‌ ഡേ പ്രെഗ്നന്റ് ആണെന്ന് ഓക്കെ ഓക്കെ
ആഹ ഇല്ല ഇല്ല
ആഹ റസ്ടൈം ആണോപ്പം
ആഹ ഓ റെസ്റ്റ് ടൈം ആവുന് ഓന് ഉണ്ടയത്കൊണ്ട്
ആഹ
ഫുഡ്‌ കഴിഞ്ഞിട്ടില്ല
ആഹാ
ഉണ്ടാക്കി കഴിഞ്ഞു കുറുക്കണം ഒ ഒറ്റക്കായതുകൊണ്ട് ഏ കുളിക്കാൻ പോവാനൊക്കെ ഓന് ഉറങ്ങുന്ന ടൈമിലല്ലേ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ആഹാ
ആ ഹാ
എന്താ പഠിക്കണെ
ഞാൻ പഠിക്കുവല്ല ഞാൻ ജോലിയാ
ജോലി പഠിക്കുന്ന ജോലിയ പറ
ഞാൻ സി ടി ടെക്നീഷ്യൻ സി ടി എം ആർ ഐ ടെക്നീഷ്യൻ ആയിട്ട്
ആ ബാംഗ്ലൂര് അവിടെ
ആഹ അല്ല ഇപ്പ നാട്ടിലുണ്ട് ഞാനിപ്പ നാട്ടി വന്ന് ലീവിന് വന്നതാ
ആഹ ആഹ
ആ നീ ഇപ്പ ലീവിന് വന്ന്
ലീവിന് വന്നാ കൊറേ ദിവസം നിക്കും
ആ ഞാൻ രണ്ടാഴ്ചത്തെ ലീവ എടുത്തേക്കുന്നെ
ആ മ്മ്
ആ ഞാൻ കുറെ നാളായി ലീവ് എടുത്തിട്ട് അതുകൊണ്ട് രണ്ടാഴ്ചത്തെ എടുത്ത്
ആാാാാാ
തന്നെയല്ല എനിക്ക് പനിയായിരുന്നു. ഞാൻതൊട്ട് ക്കാ നീ കുറെേ ദിവസം അവിടെ നിന്നിട്ട് തിരിച്ച് പോവാന്ന് വിചാരിച്ച് ആഹ
ഉണ്ട് പനി
ആ ഈ മഴ
കൊറേ എവിടൊക്കെ ഇവിടെ അനിയ ന്റെ ഭാര്യ ഒക്കെ ഉണ്ട് പനായിട്ട് മോനിക്കൊക്കെ ഉണ്ടായിരുന്നു ഒരു തലവേദന പോലെ തലവേദന ആദ്യം വന്നിട്ട് പിന്നെ പനി അങ്ങനെ തോന്നുന്നു ഛർദിയുണ്ട്
ഓ ഷർദിയുണ്ടോ
ആഹ് ആഹ് ആഹ ഗ്ലൂക്കോസൊക്കെ കേറ്റി ഇപ്പ വന്നിട്ടേള്ളൂഓര്
ആഹ ആഹ എനിക്ക് ആദ്യം ദേഹം വേദനയായിരുന്നു അങ്ങനെ ആയി പനി കൂടി പിന്നെ ഞാൻ ടാബ്ലറ്റ് ഒന്നും കഴിക്കത്തില്ല
ആഹ
എ ഞാനാണ് അല്ലാതെ ഈ ഓരോ തുളസിയിലേക്ക് വെച്ചിട്ട് അങ്ങനെയൊക്കെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത് അങ്ങനെ ചുക്ക് കാപ്പിയൊക്കെ കുടിക്കു അങ്ങനൊക്കെ ഉള്ളു
ആഹ ടാബ്ലറ്റ് പറ്റി അലർജി എന്തെങ്കിലും ഉണ്ടോ
അലർജി ഇല്ല. എനിക്ക് പിന്നെ ടാബ്ലറ്റ് കഴിച്ച് കഴിഞ്ഞാ എനിക്ക് ഭയങ്കര ക്ഷീണവാ
ആഹ് ആഹ്
പിന്നെ എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ക്ഷീണവൊക്കെ അക്കെ അതുകൊണ്ട് ഞാൻ അങ്ങനെ ടാബ്ലറ്റ് അങ്ങനെ ഒരുപാട് യൂസ് ചെയ്യത്തില്ല
ആഹ്
പക്ഷെ വർഷത്തി ഒരിക്കലേ പനി വെരുത്തൊള്ളൂ അതൊണ്ട് കൊഴപ്പില്ല അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോകും
ആഹ് അല്ല ചെലർക്ക് ഈ അലർജി കാരണം ഈ ഇംഗ്ലീഷ് മരുന്ന് അങ്ങനെയൊക്കെ കുടിക്കാൻ പറ്റാത്തര് ണ്ട് പറയണ കേട്ടിട്ടുണ്ട് ഉം ഉം അതാ ചോയിചേ വീട്ടിൽ ആരൊക്കെണ്ട്
വീട്ടില് അമ്മ അച്ഛൻ ചേട്ടന് ഞാന്
ഉം എങ്ങനെ കുക്കിംഗ്‌ ഒക്കെ അറിയോ
കുക്കിംഗ്‌ ആഹ് അവിടെ പോയപ്പോ പഠിച്ച് ബാംഗ്ലൂര് പോയപ്പോ പഠിച്ച്
അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെ അവിടെ കൊണ്ടോവും
ഇല്ല നമ്മൾ അവിടെ ഫുഡ് വെക്കുവാ ചെയ്യുന്നേ
ആഹ് ആഹ് അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ കൊണ്ടോവ്വോ
ആഹ് നാട്ടി വന്നട്ട് പോവുമ്പോ കൊറേശെ കൊറേശെ ആയിട്ട് കൊണ്ടോവും. അല്ല നമുക്ക് അവിടെ തന്നെ വാങ്ങിക്കാൻ കിട്ടും മലയാളി ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഷോപ്പൊക്കെണ്ട് അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് കളക്ടയ്യും
ഹോട്ടൽ ഫുടൊക്കെ നമ്മൾ ഇവിടത്തെ പോലത്തെ ടേസ്റ്റന്നേ
അല്ല അവിടെ വേറൊരു ടേസ്റ്റ നമ്മുടെ നാട്ടിലെ ടേസ്റ്റ് അങ്ങനില്ല അവിടെ ഫുള്ള് ആഹ് ഓരോ മറ്റേ ഇതുണ്ടല്ലോ മല്ലിയില ടൈപ്പൊക്കെ പുതിനയില അതിന്റെയൊക്കെ ഒരു ടേസ്റ്റ കൂടുതല്
ആഹ് അതിഷ്ട്ടളോൽക്കങ്ങനെ കഴിക്കാലേ
ആഹ് എനിക്ക് ആദ്യയൊന്നും ഇഷ്ടല്ലായിരുന്നു പക്ഷെ ഇപ്പ അതാ ഇഷ്ട്ടം
ആഹ് അവിടെ അങ്ങനന്ന് ഇതായപ്പ പിന്നെങ്ങനെ ട്ടായി തൊ
ആഹ് ആഹ് അവിടെ ഇപ്പ ഇങ്ങനെ പീനട്ട് ചട്ട്നി അപ്പം അതിന്റെ ആഗ്രഹം കൊണ്ട് ഇന്നലെ രാത്രി ഞാനത് ഒണ്ടാക്കി നോക്കി അത്
ആഹ് ഏഹ്
കൊള്ളത്തില്ലാരുന്ന് ആരും തിന്നില്ല ഞാനും തിന്നില്ല
ഉം ഇത് എന്താ ഇങ്ങനെ വേറെല്ലാം ഇങ്ങനെ ഫോണിലൊക്കെ നോക്കി കുക്ക് ചെയ്യോ
ആഹ് ഉം ആഹ് ഞാന് എന്താ എനിക്ക് അങ്ങനെ എന്താ എനിക്കങ്ങനെ ഫുടൊണ്ടാക്കാനൊന്നും അറിയത്തില്ലാരുന്നു പക്ഷേ എനിക്കിപ്പോ എല്ലാ അറിയാം അത്യാശ്യം എല്ലാറിയാം യൂട്യൂബ് എടുക്കും ഷമീസ് കിച്ചൺ അങ്ങോട്ട് എടുക്കും. എന്നിട്ട് അത് നോക്കി എല്ലാങ് ചെയ്യും
ആഹ് ആഹ്
പിന്നെ ഞങ്ങള് റൂമില് എട്ടു പേരുണ്ട്
ആഹ്
അപ്പം ഓരോ ദിവസം ഓരോരുത്തര ഫുഡ് ഉണ്ടാക്കുന്നേ
ആഹ് ആഹ്
ഓരോരുത്തരല്ല രണ്ട് പേര് വെച്ചിട്ട്. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അങ്ങനെ ഡിവൈടെയ്തു അങ്ങനെ രണ്ട്വേര് രണ്ട്വേര് വീതം അതോണ്ട് എല്ലാർക്കും എപ്പഴും ജോലി ചെയ്യണ്ട
ആഹ് ഒക്കൊ ഒപ്പം ജോലിക്ക് പോന്നോരാ ഓരോടതന്നെ
ഒരടത്ത് തന്നെ ഒള്ളോരും ഉണ്ട് പിന്നെ അവിടുത്തെ ആൾക്കാരുണ്ട് അവിടെ നിക്കുന്ന അ അവിടെ ആഹ് ബാംഗ്ലൂർ സൈടല്ല കർണാടക ആ ഒരു സൈഡിലൊക്കെ ഒള്ളോര് അവിടന്ന് ജോലി ചെയ്യുന്നൊരുണ്ട്. അപ്പൊ അവര് ഞങ്ങടൂടാ സ്റ്റേ ചെയ്യന്നെ
ആഹ് ആഹ്
അവരുടെ സ്റ്റൈലിൽ അവര് ഫുഡ് ഉണ്ടാക്കും പക്ഷെ അതിൽ ഞങ്ങൾ ഇൻക്ലൂഡഡ് അല്ല.
ആഹ്
അതും നമ്മക്ക് പറ്റത്തില്ല.
ഉം അങ്ങനെ, ഉം മാരേജ് നോക്കുന്നുണ്ടോ?
മാരേജ് എനിക്കിപ്പഴേ നോക്കാൻ താൽപര്യം ഇല്ല. ഒരു ട്വന്റി എയ്റ്റ്, ട്വന്റി നൈൻ ഒക്കെ ആവുമ്പോള താല്പര്യഉള്ളെ
ഉം ഉം
മാരേജ് ട്വന്റി നയനിലായിരുന്നു. ആ ഒരു ഏജൊക്കെ ആയപ്പഴാ അപ്പം എനിക്ക്- അത്രയൊക്കെ ആഗ്രഹോള്ളൂ. പിന്നെ വീട്ടിൽ നേരത്തെ കല്യാണമൊന്നും കഴിപ്പിക്കാനൊന്നും ആർക്കും താല്പര്യമില്ല.
ആഹ്
ആ ഇങ്ങനെ ആലോചനകൾ വന്ന് വന്നപ്പോ അമ്മ പറഞ്ഞ് ആഹ് അവളോട് കൂടെ ചോദിക്കട്ടെ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞപ്പ ഞാൻ പറഞ്ഞ് ഇതുപോലെ ഇപ്പഴേ വേണ്ടാ അമ്മേ ഒരു പത്തി ഇരുപത്തെട്ട് വയസ്സോക്കെ കഴിഞ്ഞിട്ട് മതി. ഇ പറഞ്ഞ അന്നേരം ഓക്കെ അമ്മ പറഞ്ഞ് ഇപ്പഴേ നോക്കുന്നില്ല എന്നൊക്കെ അവരോടുത്ത് പറഞ് അങ്ങനെ
ഉം ആ ആഹ ഉം ഞങ്ങള പിന്നെ ഞങ്ങള ആദ്യത്തെ കാലത്തായതുകൊണ്ട് ഞങ്ങളതൊക്കെ വേഗം കഴിഞ്ഞു. മക്കളായി പഠിക്കാൻ പോലും ടൈം തന്നില്ല. അന്ന് ഏഹ്,
എത്ര വയസ്സ് കാണും?
എൻക്കോ?
ആഹ്
നമ്മൾ ഏജ് പറയാൻ പറ്റില്ലല്ലോ?
ആ ഓക്കെ ഓക്കെ
ഉം ഇതില് പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഞാൻ ആദ്യമായിയിട്ടാണോ ന്ന് ചോദിചേ കോളില്.
അല്ലല്ല
ആഹ് ആഹ് ആ ഞാൻ ന്റെ ഒക്കെ പത്താം ക്ലാസ്സിൽ ന്നെ കല്യാണം കഴിഞ്ഞത.
പത്താം ക്ലാസ്സിലോ?
ഉം ഉം പാ, പന്ത്രണ്ട് പതിമൂന്ന് വർഷായി.
ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് എട്ട് ഒൻമ്പത് വർഷം എന്തോ ആവും.
ആഹ് അതാ പറയണ ഞങ്ങക്കൊന്നും പഠിക്കാന് പഠിക്കാൻ പോലും- ഒരിത് കിട്ടിയില്ല പ്ലസ് ടു വരെ കംപ്ലീറ്റ് ആക്കാൻ പോലും കഴിഞ്ഞില്ല.
ആഹ് ആഹ്
ഓരോരോ ഭാഗത്ത് അങ്ങനല്ലേ? പെട്ടെന്ന് അങ്ങ്- കഴിഞ്ഞ്
പക്ഷെ നമ്മുടെ നമ്മടെ
മുസ്ലിംസ് ആഹ് ഇപ്പഴാണ് കൊറച്ചു കൂടി ഇപ്പ അങ്ങനെല്ല.
ആഹ് ഇല്ല ഇല്ല
ഇപ്പൊ ഇപ്പോ അവരെ സമ്മതം എന്താ അതേ ഉള്ളൂ ഇപ്പൊ എല്ലാ- എല്ലതു കൊണ്ടും മാറില്ലേ?
ആഹ് എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ ഉണ്ട് മുസ്ലിംസ്. അപ്പൊ അവരൊക്കെ നല്ല അവരു വീട്ടുകാരും എല്ലാവരും നല്ല സ്നേഹവും സഹകരണവും ഒക്കെ ഉള്ള ആൾക്കാരാ. പിന്നെ അതുപോലെ തന്നെ അവക്കിപ്പൊ കല്യാണം വേണ്ടന്ന് പറഞ്ഞ ഇപ്പം വേണ്ട അങ്ങനെയിരിക്കും അങ്ങനത്തെ ഫാമിലിയാ
ഇപ്പത്തെ സിറ്റുവേഷനില് അവര് പറഞ്ഞത് എന്താ അത് അനുസരിക്കും ഇപ്പം അങ്ങനെ ഓരോന്ന് ന്യൂസ് ക്കില്ലേ ഇപ്പ വീട്ടുകാര് സമ്മദിച്ചിട്ടില്ലേ ഇപ്പൊ അവരിഷ്ട്ടമാ അങ്ങനെയൊക്കെ പേടിയുള്ളത് കൊണ്ട് അവര് വേഗം സമ്മയ് ക്കും ആദ്യ ഒന്നും നമ്മുക്ക് അത്ര ധൈര്യം ഉണ്ടായിരുന്നില്ലല്ലോ
ആഹ്
ഇപ്പോ ആകെ മാറില്ലേ വേണ്ടാന്ന് പറയാൻ പോലും ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല അന്നൊന്നും ഉം
ശോ എനിക്ക് അങ്ങനെ കൊറേ ആലോചന വന്നായിരുന്ന് പിന്നെ അതൊന്നും വേണ്ടാന്ന് വെച്ചില്ല
ആഹ്
ഒരു ട്വന്റി നയൻ ഒക്കെ ആവുമ്പോഴത്തേക്കും
ഉം നിക്ക് ഒരു കോള് വരുന്നുണ്ട് ട്ടാ ഹലോ ഒരു കോള് വരുന്നുണ്ടെ ആ എന്നാ ഓക്കെ പിന്നെ
ഓക്കെ ഓക്കെ